ഹലോ
ഹലോ
ഹലോ കേക്കുന്നിണ്ടോ ഹല്
ആഹ് ആഹ് കേക്കുന്ന്ണ്ട് ഹലോ ആഹ് ആഹ്
ആഹ് ഹൽ ഹലോ കേക്കുന്നോ ആഹ് കേക്കുന്നുണ്ടോ ഉം എന്തെടുക്കാണ്
ആഹ് എന്തൊക്കെയാ വിശേഷം സുഖല്ലേ
ഓഹ് സുഖായിട്ടിരിക്കുന്നു അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
സുഖം തന്നെ
ഏയ് മഴയൊക്കെയുണ്ടോ നാട്ടി ഓഹ് പണി എല്ലാം കയിഞ്ഞ് ഇപ്പ ഇവിടെ ഇരിക്കാ മഴ ഉണ്ടോ നാട്ടില് ഇവിടെ മഴ ഇങ്ങനെ കോള് കൂട്ടി ഇങ്ങനെ വരു
ഉം ഓഹ് ഇവിടെ ഇന്നലെ രാത്രി മഴയ്തിന്നു ഇപ്പ മഴല്ല രാത്രി ഇണ്ടായിരുന്നു
ടേ ഉം
ആഹ് ഇന്ന് രാവിലെ പെയ്തിട്ടില്ല
രാവിലെ പെയ്തിട്ടില്ലാ ഇവിടെ
ഏഹേ
ഇല്ലാരുന്നു ഇപ്പ ഉച്ചക്ക് ശേഷാണ് മഴ ഇങ്ങനെ വ വരുന്നത് ഒരു നാലഞ്ച് മണിയൊക്കെ ആവുമ്പ ത്തിനും പെഴും
മ്
ഉം ആ കഴിച്ചോ ആഹ് റെയിഞ്ചന്നെ ണ്ടാ വെ മഴ ഇങ്ങനെ മേഘം മൂടിയത് ഒക്കെ ആണെങ്കില്
ആഹ് ആഹ് ആഹ് നിങ്ങള് ആഹാരം കഴിച്ചോ
ഏഹ് ആഹ് കഴിച്ചു കഴിച്ചു കഴിച്ചോ
ആഹ് ഞാ കയിച്ചു
നീ കഴിച്ചോ ഉം സ്പെഷ്യൽ എന്തായിരുന്നു ന്ന് ഇവിടെ ചക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ചക്ക യിണ്ടാക്കി പിന്നെ മീൻകറി അതൊക്കെ അവിടെയോ അവിടെ ചാക്കിയൊക്കെ ഉണ്ടോ
ആഹ് ഇവിടെ ചക്ക ഒ ക്കെ ണ്ട്
അവിടെ എന്തായിരുന്നു സ്പെഷ്യല്
ഇവിടെ സ്പെഷ്യൽ ആയിട്ടൊന്നുല്ല
എന്നും ല്ലായിരുന്നു ഉം വീട്ടില് എ ക്കും എല്ലാരും സുഖായിട്ടിരിക്കുന്നോ
ആ ഹ്അവിടെ
ഓ ഇവിടെ എല്ലാ സുഖാണ് പ്രത്യേകിച്ച് കുഴപ്പൊന്നുല്ല ഇങ്ങനെയൊക്കെ പോവുന്നു ഇപ്പം എന്താ മഴ ചൂട്ങ്ങോട്ട് കഴിഞ്ഞു മഴയൊക്കെല്ലേ അപ്പൊ അതിന്റെ ചെറിയ ചെറിയ പനിയും ജലദോഷും അങ്ങനെയൊക്കെ
എന്തോ
അവിടെ ജലദോഷം പനിയൊക്കെ ണ്ടോന്ന്
ആഹ് അതക്കെ ള്ളൂ ജലദോഷം മ് ഇപ്പൊ പനിയിലെ ചൂടിന്ന് പെട്ടന്ന് ഇങ്ങോട്ടും മാറി തണുപ്പിലേക്ക് വന്നപ്പോഴത്തേക്ക്
ആഹ്
ഉം അങ്ങനെ ഇണ്ടായതാണ് പിന്നെ എന്താണ്
ഞാനു
വെർതേയിരിക്ക്യാണോ
ങ്ങള് വൂട്ടില് വാങ്ങൊക്കെ ഉണ്ടോ
ഏതാ മാങ്ങ നമ്മക്കില്ല നമ്ക്ക് ഇണ്ടാര്ന്നൊരെണ്ണം അത് മുറിച്ച് ആഹ് ആഹ് അപ്പർത്തൊക്കെ ഇണ്ട് മാമന്റെക്കെ വീട്ടിലെക്കെ ഇണ്ട് നമ്മക്കില്ല ഉം
ആഹ്
പിന്നെ നമ്മുടെ വീടിനോട് ന്നിട്ടാരുന്നു ഓർണൊ ഒള്ളത് അപ്പൊ അതങ്ങ് മുറിച്ച് കളഞ്ഞു
ആഹ്
ഉം എന്താടാ പറഞ്ഞേ
അവിടെ എല്ലാർക്കും സു എന്താണ് എന്തൊപറയാ വന്നു മറന്നു പോയി
ഓ ഇവിടെ എല്ലാക്കും സുഖായിട്ട് ഇരിക്ക്ണു
ആഹ ഇടെ എല്ലാർക്കും സുഖാണ് പ്രത്യേകിച്ച് വേറെ കൊഴപ്പങ്ങളൊന്നുവില്ല എന്തോ
പെറ്റി പെറ്റി
പെറ്റ ആ ഇണ്ട് ഡോഗാണ്
ഹാ
ആഹ് ഇവിടെ ഞങ്ക് അഞ്ചെണ്ണ ഇണ്ട് അഞ്ച് ടോഗിണ്ട്
ചെർതാ വെൽതോ
അആഹ് ചെർത് ഒരു മൂന്നെണ്ണം പിന്നെ അതിന്റെയൊരു മദർ ഡോഗ്ണ്ട് പിന്നല്ലാത്ത വേറൊരു ഉം ഫീ മേൽഡോഗ്ണ്ട് അങ്ങനെ അഞ്ചെണ്ണണ്ട് ഓ അതേ സൗണ്ട് കേട്ടോ അയിൻ്റേ അതോവല്ലാണ്ട് ഇല്ല ഹഹഹാ ഇല്ല ഞാൻ വിജാരിച്ചു സൗണ്ട് കേട്ടു കാണൂന്ന്
ഏഹ് സൗണ്ട് ഒന്നും കേട്ടില്ല
ആൾക്കാര് ഒറക്കവാണ് അവിടെണ്ടോ
ഏഹ് ഇവിടെ ടോഗൊന്നുല്ല കോയിക്കളൊക്കെണ്ട്
ആഹ് ഇത് നമ് നമ്മക്ക് ശരിക്കും നല്ലതാ ഒരു മെയ്ലും ഫീമെയിലും ഇല്ലാരുന്നു ആഹ് മെയില് ഏ ഈ കഴിഞ്ഞ ഡിസംബറില് അയിന്റെ ഡെലിവറി ആയിരുന്നു അപ്പൊ അങ്ങനെ ആറൂ കുട്ട്യല്ണ്ടായിരുന്നു അയ്ല് മൂന്നെണ്ണത്തിനെ കൊടുത്തു മൂന്നെണ്ണത്തിനെ കൊടുത്തില്ല അയ്നെ ഞങ്ങളന്നെ വളർത്താന് വിചാരിച്ചു അ പ്പൊ നമ്മളന്നയ്നെ വളർത്ത്ഹാണ്
ആഹ്
ഉംഹ്
വേറെന്തൊക്കെയ്ണ്ട്
പ്പ എന്താണ് വിശേഷം ഇനീപ്പൊ നാളെയെന്താണ് പരിപാടി
നാളെക്കെ പ്രത്യേകിച്ചൊര് പരിപാടില്ല
പയ്പാടി ഇല്ലഹ് ഇല്ലേ
ഹ് ഹും
ഉം
നിങ്ങളെന്തേലും ജോലിക്കെന്തേലും പോവുണ്ടോ
ഏയ് ഇല്ല ഞാൻ വർക്ക് പൊക്കൊണ്ടിരുന്നയാണ് നിർത്തിയതാണ് ഇതിപ്പൊ ഒരു ഏഴ് എട്ട് മാസായിട്ട്ണ്ടാവും ഏഹ് ഇവിടെ ഇല്ലായിരുന്നു ആഹ് എറണാകൊളത്ത് അവിടെ എറണാകൊളത്തായിരുന്നു വർക്കെയ്തത് പിന്നെ നിർത്തി മ് കൊറച്ച് അലർജി പൊടീന്റെ അലർജിയിണ്ട് അപ്പൊ അങ്ങനെ ബ്ലഡിലേക്ക് അലർജിയുടെ പ്രശ്നായിട്ട് ചെറിയേ ശ്വാസംമുട്ടലൊക്കെ ഇങ്ങനെ വന്നു പൊടികൂട്തല് ആഹ് പിന്നേ ഓ നമുക്ക് ഓമ് അടുക്കളയില് സാനത്തിന്റെ ഒരു പൊടീന്റെയും സ്മെൽ എട് കേക്കാൻ പറ്റൂല അല്ലാതെ ഡ്രസ് പിന്നെ എന്താ പറയാ
പുറ്ത്ത്ത്തൊന്നും ശ്വസിക്കാൻ പറ്റൂലാ
പറ്റൂല എന്നും ജലദോഷം ജലദോഷം ജലദോഷം അങ്ങനെ അവിടെ വെച്ച് പിന്നെ നമ്മക്ക് പനി വരുമ്പോം ചെറിയ ശ്വാസംമുട്ടൽ പോലെ ഇങ്ങനെ നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധി പിന്നെ കൊറേയി പിന്നെ അവിടെ വെച്ചേ കഴിച്ചു നോക്കി പക്ഷെ കൊറഞ്ഞില്ല പിന്നെ നമ്മൾ ഇവിടെന്ന് ഹോമിയോ മരുന്ന് കഴിച്ചു നോക്കി
ക്ക ആറുമാസം ഡോക്ടർ കണ്ടിന്യൂസ് ഒന്നുരണ്ട് വർഷം കഴിക്കണോന്ന് പറഞ്ഞു കാര്യം പേ ഇത്രയും കൂടുതലായതൊണ്ട് വിഷം പക്ഷേ ആറുമാസം കഴിച്ചതേ ഒള്ളൂ പിന്നെ യോഗയൊക്കെ ചെയ്തു അങ്ങനെയങ്ങ് മാറി ഇപ്പം കൊഴപ്പൊന്നുംല്ല ഇപ്പം മെഡിസിനൊ ഒന്നും ഇല്ല മൊത്തത്തി മാറി
പിന്നെ മെഡിസിന് ഒഴിവാക്കിയ കൊഴപ്പല്ല ഇംഗ്ലീഷ് മരുന്ന് നമുക്ക് മെഡിസിന് ഒഴിവാകാൻ പറ്റില്ല
ആഹ് മെഡിസിൻ ഇപ്പം നമ്മള് കഴിച്ചു ഇന്ന് കഴിച്ചന്ന് വിചാരിച്ചോ അപ്പൊ കൊറവുണ്ടല്ലോ ഇപ്പൊ നമ്മള് ഇനിയിപ്പ ആഹ് കൊറച്ചൂസ്ത്തേക്ക് ഇനി അല്ലെങ്കിൽ കണ്ടിന്യൂസ് കഴിച്ചുകോണ്ടിരുന്നട്ട് കഴിക്കണ്ടാന്ന് പറഞ്ഞ് ഒരു മൂന്ന് ദിവസം കൊഴപ്പെല്ലാ നാലാമത്തെ ദിവസം വീണ്ടും തൊടങ്ങും ആഹ് മെഡിസിന്റെ പവറങ്ങോട്ട് ട്ടും മാറുമ്പൊഴ്ത്തേക്ക് നമ്മുടെ ശരീരത്ത്ന്ന് വീണ്ടും ആഹ് പ്രശ്നം വന്ന് നമുക്ക് നേരത്തെതന്നെ കാട്ടി കൂടുതലാവും പക്ഷെ ഹോമിയോ കൊഴപ്പില്ലട്ടോ കറക്റ്റ് ആറു മാസം ആഹ് ആറുമാസം മൊത്തം കഴിച്ചില്ല അയിന് മുമ്പേ കൊറേ മാറി അങ്ങനെ ഒരു ട്ടം നിർത്തി നോക്കി ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോ ഒന്നും കൂടി ഒരു ചെറിയതായിട്ട് വന്നു അപ്പൊ വീണ്ടും ഒരു ഒരു മാസം കൂടെ കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഇതുവരെയും കഴിച്ച് ട്ടില്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു മൂന്ന് നാലു മാസം കൊണ്ട് കഴിക്കുന്നതേ ഇല്ല കൊഴപ്പല്ല പിന്നെ യോഗയ്ക്ക് ചേർന്നായിരുന്ന് യോഗ ചെയ്തായിരുന്നു ഉം ഇപ്പം പക്ഷെ എന്നാൽ പെട്ടെന്നൊന്ന എനിക്ക് തോന്നുന്നു പെട്ടെന്ന് മാറിയത് യോഗയും കൂടെ ചെയ്യുന്നത് കൊണ്ടായിരുന്നു പെട്ടെന്ന് മാറിയത് അതിനകത്ത് നമ്മൾ ശ്വാസവെ ബ്രീത്ത് ചെയ്യുമ്പം ആഹ് ഇതിലൂടി ഉള്ളിലുള്ള പൊടിയൊക്കെ കൊറേയും കൂടി അങ്ങ് പോയിട്ടുണ്ടാവും അങ്ങനെയായിരിക്കും ഉം
ഇവിടെ ഉമ്മാക്ക് ഇത്ണ്ടായിനു തൊണ്ടയില്
തൊണ്ടേല് തൈറോഡാണോ
ആഹ് തയറോഡ് അത് ആദ്യം കാണിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്ത് കളയാൻ പറഞ്ഞു മൊഴയായിനു ഉണ്ടായേന്.
ആഹ്- ആഹ് ഹ ഹാ.
എന്നിട്ട് പിന്നെ ഹോ മിയനെ കാട്ടിയപ്പെ ആറു മാസം മരുന്നൊക്കെ കുടിച്ച് പിന്നെ അങ്ങനങ്ങ് വെല്ലെ വെല്ലെ മരുന്നു നിർത്തിയപ്പോൾ
ആഹ്, കൊഴപ്പൊന്നുമില്ല ആഹ് ആ ഹോമിയോൽ പ്രശ്നം നല്ലയാണ് കേട്ടോ, ഈ പറ നമ്മൾ റയുന്ന ഈ ഇംഗ്ലീഷ് മരുന്നിനെക്കാട്ടിയൊക്കെ ശരിക്കും നല്ലത് ഹോമിയോ തന്നെയാണ് പക്ഷെ ഇതിനെ പിടിച്ചെടുക്കാൻ ഇച്ചിരി പാടുപെടൂന്നെ ഉള്ളൂ. ശരീരത്തേക്കെ നമ്മൾ സ്ഥിര ഇല്ല ഇംഗ്ലീഷ് മരുന്ന് പെട്ടെന്ന് കഴിച്ചിട്ട് നമുക്ക് ഹോ ഹോമിയയിലോട്ട് മാറുമ്പോള്ള ഒരു പ്രശ്നം. നെടു അല്ലാണ്ട് ഒരു കൊഴപ്പുല്ല ഇവ് കൊഴപ്പൊന്നുല്ലല്ലോ ഉമ്മായിക്കിപ്പം.
ഉമ്മാക്ഇ പ്പം കൊഴപ്പൊന്നു ഇല്ല.
ആം. അത് മ സർജറി ചെയ്തായിരുന്നോ, അത് ഇല്ലല്ലോ?
ഇല്ല.
ആ, അതെ ആ പുഴ യിപ്പോഴും ഉണ്ടവിടെയല്ലേ
ഇണ്ട് എല്ലാരും പറയണ്ട് ഇക്ക് കണ്ടാ മനസ്സിലാവൂലാ എല്ലാരും പറയണ്ട് ഇണ്ട് ഇണ്ട്.
പൊറമെയാണോ പൊറമെ അത് എങ്ങനെയാണെന്നറിയാവോ നമ്മുടെ ഈ കഴുത്ത് ഈ തൊണ്ട ഈ നമ്മുടെ ഈ രണ്ട് കുഴിയില്ലേ ഈ തൊണ്ടെ ക്ക് അവിടെ ഇങ്ങനെ ആയിരിക്കും. ചെറുതായിട്ട് ഇങ്ങനെ ഒരു തടുപ്പ് പോലെ ഇങ്ങനെ ത്രൂ തൂങ്ങി ഇങ്ങനെ ആയിരിക്കും. അത് പിന്നെ മൊഴയായിട്ട് ചിലപ്പോ ചെലർക്കുള്ളിലോട്ടായിരിക്കും പക്ഷെ വേറൊരു കാര്യുണ്ട്. എക്സസൈസ് ചെയ്താ മതി ഇങ്ങനെ ഈ ആ മൊഴ ഉള്ളിലേക്കാക്കാൻ വേണ്ടിട്ട് നെഞ്ചത്ത് താടി വെച്ചിട്ട് മേളിലേക്ക് ഇങ്ങനെ കണ്ടിന്യൂ അങ്ങോട്ടൊരു പത്ത് വെട്ടം അങ്ങനെ ഡെയിലി ആക്കിയാ മതീന്ന് തോന്നുന്നു. എനിക്കുണ്ടായിരുന്നു ഫോർ പോയിന്റ് റ്റു വണ്ണ് റ്റു വ ആഹ് റ്റു ഫോർ പോയിന്റ് റ്റു റ്റു സിക്സ്, ആഹ് റ്റു റ്റു ഫോർ, അങ്ങാണ്ടായിരുന്നു. ഇനി ബോഡർ ലൈനായിരുന്നു. പക്ഷേ അത് വൺ പോയിന്റ് ആയി അത് യോ യ്യോ അയിന് ശേഷാ അങ്ങനെ കൊറഞ്ഞത് അപ്പൊ ആഹ് തൈറോയ്ഡിന് വേണ്ടി ട്ടുള്ളൊരു എക്സസൈസാ അത്. അപ്പ അവിടെ അങ്ങനെ ചെയ്ത് അപ്പം പിന്നെ ഗുളിക കഴിക്കണ്ട കൊഴപ്പം ഇല്ലാന്ന് പറഞ്ഞു. പക്ഷേ എന്റെ അമ്മക്ക് ഉണ്ട്ട്ടോ, അമ്മയ്ക്ക് പിന്നെ ആഹ്, കണ്ടിന്യൂസ് ഈ കാൽസ്യത്തിന്റെ ഗുളിക കഴിക്കുന്നോണ്ടേ അത് ഗുള് അത് വരും. നമ്മൾ കാ കാൽസ്യത്തിന്റെയൊക്കെ ഗുളിക കഴിക്കുമ്പം തൈറോഡ് വരും. അപ്പ അത് പിന്നെ നിർത്താൻ പറ്റൂല. ഗുളിക കഴിച്ചേ പറ്റത്തോളൂ മറ്റേ ഗുളിക കണ്ടിന്യൂ കഴിച്ചേ പ ട്ടത്തോളൂ കൽസ്യം. ത്തിന്റെ അപ്പം പിന്നെ തൈറോയ്ഡിന്റെ ഗളിയയും കണ്ടിന്യു കഴിച്ചേ പറ്റത്തോൾന്ന് പറഞ്ഞ് ഹം, അമ്മ കൈക്കുന്നുണ്ട്. പക്ഷേ എനിക്കത് മാറിയട്ടാ എനിക്ക് വൺ പോയിന്റ് ആയി, നോർമൽ നോർമൽന്ന് വെച്ചൽ വളരെ നോർമൽ ആയി.
ആ, ഇപ്പോ കൊഴപ്പൊന്നുംല്ലല്ലോ?
ആ, ഇല്ല കൊഴപ്പൊന്നുല്ല, ഒരു കൊഴപ്പമില്ല അന്ന് ഇത്ണക്ക് ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിൽ അങ്ങനെയാ പോയി നോക്കിയത് അപ്പോ ബോർഡർ ലൈൻ ആയിരുന്നു. ഒരു പെർസെന്റേജും കൂടെ ഉണ്ടെങ്കിൽ ശരിക്കും മെഡിസിൻ എടുക്കേണ്ടി വന്നേനെ. അപ്പോഴാണ് ഡോക്ടർ അപ്പോ ഇങ്ങനെ ക്കെ പറഞ്ഞ ആ ഹോമിയോല ഡോക്ടർ തന്നെയ അവിടെ തന്നെ ഉണ്ട് നമുക്ക് അവിടെ ഈ ആയുഷ്യന്റെ ഇതായിട്ട് ട്ട അവിടെ തന്നെ യോഗണ്ട്, അപ്പം തന്നെ അവിടെത്തന്നെ അങ്ങനെ കെറി ഒരു മൂന്ന് രണ്ടു മാസം. ഇപ്പ യോഗയ്ക്ക് പോയി അപ്പഴത്തേക്ക് അതൊക്കെ നോർമലായി പിന്നെ പോയിട്ടും ഇല്ല ഞാൻ യോഗ
ആഹ്
ഉം
ഇന്നാ ശരി
ആ ഓക്കേ ഓക്കേ ശരിയങ്കി ട്ടോ
അ ആ